ഹലൊ
ഹലോ ആഹ് കേൾക്ക്ണ്ട് കേൾ
ആഹ്ഹാ
എന്തൊക്കെ വർ സുഖം അങ്ങനെ പോണ് അൽഹംദിരില്ലാ. അവിടെ?
ഓഹ് ഇവിടെയും സുഖയിരിക്ക്ണ്.
ഉം ആഹ് ചായക്കുടീ ഇപ്പല്ല ചൂടായതോണ്ട്. ചായപ്പാർക്കും വെല്ല്യ കോളില്ല അല്ലെങ്കി എന്നും നിർബന്ധാട്ടാ.
ക്കെ ഏഹ് വീട്ടിലൊക്കെ എല്ലാരും ചായുടിക്ക്ണ ആൾക്കാര.
ആഹ് ഇപ്പോ വെല്യ താല്പര്യല് പ്പെന്തെങ്കിലു ജ്യൂസൊ ക്കണ്ടെങ്കി അങ്ങനെ അട്ച്ചു കുടിക്കുന്നല്ലാതെ ആഹ് ഇപ്പ ചായ വാണന്നില്ല. മ്മാക്ക് എപ്പളെങ്കിലു കിട്ടിയാ ആഹ്.
അങ്ങനെ തണ്‌ത്തീനാണല്ലപ്പൊ എല്ലാർക്കും താല്പര്യം. കാര്ണപ്പ ഇപ്പത്തെ അവസ്ഥപ്പങ്ങനേണ്.
ആഹ് മയണ്ടവ്ടെ?
ഇല്ലക്ഷ ഇവിടാകെ മൂടിക്കെട്ട് ട്ട്ലാണ് അവിടെണ്ടോ? ആഹ് ഇടിണ്ടോ? ഏഹ് അശരി മഴ അ് മഴ ഒരു മൂന്നാലൂ സം മുന്നേ നല്ലോണം പെഴ്തിര്ന്ന് കാറ്റ് ഇടിയൊക്കെ. അവിടിണ്ടയിരുന്നോ?
ആഹ് പെയ്തീന്ന് രാത്രി കരണ്ട് പോയിട്ട് രാവിലെ വന്നത്. രാവിലെ ഒരു എട്ട് മണി അജ്ജാതി നല്ല മയെയ്ത്ക്ക്ണ്.
അഹ് ശരി ആ അതാരോ ഇന്നോട് പറഞ്ഞു പോയിട്ട് രാവിലെ വന്നത് ന്ന്.
ആഹ് ആഹ് പക്ഷേ അന്ന് അ് ഒറങ്ങാനൊക്കെ നല്ല സുഖണ്ടയ്നു ട്ടോ. കറണ്ട് ഇല്ലാ ത്തൊരു പ്രശ്നോം ഉണ്ടായിട്ടില്ല. നല്ല മഴ പെയത് തണ്ത്ത്ണ്.
അതെ ഇതെയിന് കൊറ്ച്ച് പെഴുത് പെയ്യുമ്പളാണ് നമുക്കൊരു വിങ്ങലൊക്കെ വര. അപ്പം പെയ്യുമ്പോ തിമിർത്തങ്ങട്ട് പെയ്യണം.
അര മണിക്കൂർ മുക്കാ മണിക്കൂറിന്റടുത്ത് നല്ലോണം പെയ്ത്.
ആശരി
പിന്നെ അവിടത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ഇവിടെ ചായക്കുടി ഇവിടെ ഇത് തന്നെ ചായക്കുടി കുറവാണ്
ഉം
ഇണ്ടാക്കി വെച്ച കഴിക്കും അല്ലാതെ അങ്ങനെ ചായനോട് പറഞ്ഞ ചായ കുടിക്കണം പറ അങ്ങനെ പോവൂല്ല
ആഹ് ആഹ് ആഹ്
പിന്നെ പൊതുവെ കട്ടനോട് താല്പര്യല്ല
ആഹ് ആഹ് ഇവിടേം ഉമ്മക്ക് നിർബന്ധം പാൽച്ചായ
ആഹ്
പിന്നെ ഏത് കിട്ടിയാലും കുടിക്കും ഇല്ലെങ്കിൽ ഇല്ല അങ്ങനത്തൊരു
ആഹ് അയ്ശരി ആഹ് എന്റെ ഹസ്ബന്റിന്റെ വീട്ടിലും അതെന്നെ അവിടെ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോ ചായ ചായാറഞ്ഞ് വരും
ആഹാ
ചായ ഉണ്ടാക്കാനേ ഉയുവുണ്ടാവൂ ഞാൻ പറയും കുടിക്കേൽ എങ്ങാനും ഉണ്ടാക്കി വെക്കേണ്ടി വരും
ആഹ് ആവശ്യമുള്ളപ്പ ചൂടാക്കി കുടിച്ചാ മതിയല്ലോ
ആഹ് അതും പറ്റൂല ഒരിക്ക്‌ പാൽചായൊക്കെ പിന്നെ ചൂടാക്കിയാ രസോണ്ടാവുല അയിന്റെ ടേസ്റ്റ് പോവും
പ്പ ശരി
ഉം
പിന്നെ വേറെന്തൊക്കെ
എന്താ അവിടെ ഉച്ചക്കൊക്കെ എന്താ ഉണ്ടാക്കിയിരുന്നെ
ഇവിടെ എന്താണ് ച്ച സാദാ ചോറ്നെ
ആഹ്
ചോറും മീനുണ്ട് മീൻ പൊരിച്ച് മുരിങ്ങിന്റെ ഏഹ് കറിണ്ടന്ന് ചക്കക്കുരു ഒക്കെ ഇട്ട്ണ്ട് ഇപ്പൊ ചക്കക്കുരുന്റെ സീസൺ അല്ലേ
ആഹ് ചക്കെക്കെ ഇപ്പൊ കിട്ടാറില്ല ഇവിടെ തറവാട്ടി ന്ന് ഒരിസം കിട്ടിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു
കുരു എങ്ങനെ പുറത്തക്ക് കളയാന്ന് ആലോയിച്ച് നിക്ക ഞാന് ഇവിടെ കൊണ്ടുവരണത് മുയുവൻ ഉമ്മെടുത്തെക്കും അടുത്ത കൊല്ലത്തക്ക് വരെ ഉണ്ടാവും
ഉമ്മമാരങ്ങനെയാണ് കൊറേണ്ടാവും ഇട്ത്ത് വെക്കന്
ആഹ്
ചക്കക്കുരു കൊണ്ട് ജ്യൂസ് അടിക്കട്ടോ
ആഹ് പറ്റും പായസം ഇണ്ടാക്ക ഒക്കെണ്ട്
ആഹ് ഞാൻ കേട്ട് ക്ഷേ ഇതുരെ കുടിച്ചു നോക്കിട്ടില്ല ഞാതുവരെ കുടി എന്റെ ഫ്രണ്ട് പറഞ്ഞിന് അവിടെ വീട്ടിലുണ്ടാക്കലുണ്ട് അപ്പൊ ഞാൻ അയ്യോ ചക്കക്കൂരുടൊക്കെ
ആഹ് ചക്കക്കുരു വേവിച്ച് കാര്യായിട്ട് പണിയൊന്നുല്ല ചക്കക്കുരു വേവിച്ച്
ആഹ്
ഏലക്കായ ഇടണങ്കി ഇടാ ചെലോൽക്ക്‌ അത് പറ്റൂലല്ലോ
ആഹ് ആഹ് ആഹ്
ആഹ് അതേ മെത്തേടിലന്നെ പായസുണ്ടാക്ക
ഉം ചക്ക ഉപയോഗിച്ചിട്ടൊ ചക്ക ചൊള ഇട്ക്കോ കുരു ആഹ് ആഹ്
ചക്കക്കുരു വെച്ച് പായസം അത് പീങ്ങിയിട്ട് നമ്മള് മി മിക്സീലിട്ടടിച്ച് ഏലക്കായും പിന്നെ അതേപോല പാലും ഇതൊക്ക ചേർത്ത് നെയ്യില് ആഹ് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് വറുത്തൊഴി‌ക്ക അത്രൊള്ളു ചക്കകുരു പായസായി
ഈ തൊലി കളയാന് നമ്മള് കുക്കറിലിട്ടൊന്ന് വിസില് ഇട് ച്ചാന്തിലേ ഒന്ന് പുഴുങ്ങി ഇട്ത്താല്
കമക്ക് ഞാൻ പിന്നെ നന്നാക്കി
ഏഹ് അവ്ടെ ഉമ്മ ഒരൂസം അങ്ങന ചെയ്തത് കണ്ട് ഞങ്ങളാ ആദ്യൊക്കിത് ഇങ്ങന ചൊരണ്ടി ചൊരണ്ടി ഇട്ക്കണ്ടെര്ന്ന്
ആഹ്
അപ്പതൊരു വിസിലടിച്ചപ്പോത്തിന് അത് അഴ്മ്മന്നിങ്ങന പോരും തോ ഉം തോലൊക്കെ ആഹ് ഒന്നൊ രണ്ടൊ വിസില
ആഹ് അതേ പോലെ ആഹ് ഒരൂസം ഞാന് ഈ ഇടിച്ച ഒക്ക ഇണ്ടാക്കല്ലൊ ഇടിച്ചക്ക തോരനൊക്കെ ആഹ് ഈ ഇടിച്ചക്ക നമ്മ ക്ക് മുറിക്കാനൊക്ക നല്ല പാടല്ലെ
അയ്യ മുൻ ചെയ്ത് നോക്കീട്ടില്ല ഞാന് തിന്ന്ണ്
പൊതുവേ ഭയങ്കര മടിയ ആരെങ്കിലും ഇട്ട് തന്നാല് ക്കൊ റെഡിയാക്കി തന്ന സാധനം ഞാൻ ഇണ്ടാക്കും അത് അത് കൈകാര്യം ചെയ്യാൻ ഭയങ്കര മടിയാ അത് ഇതേപോലെ നാല് കഷ്ണാക്കീട്ട് ഈ ഇടിച്ചക്ക ചെറ്താണല്ലൊ അത് നാല് കഷണാക്കീട്ട് കുക്കർലിട്ട് ഒരു വിസിലട്പ്പിച്ച അത് ഏഹ് തൊറ്ന്നിട്ട് പിന്നെ നമുക്ക് ആഹ് കത്ത്യോണ്ട് പെട്ടെന്ന് ഇത് റെഡിയാക്ക കയ്യും ആഹ് അയ്മന്ന് പെട്ടെന്ന് നമുക്ക് പയൊക്കെ ചെത്ത്ണ പോലെ ഇങ്ങ്ട്ട് നൈസായിട്ട് പോരും
ആഹ് ആഹ് അയ് ശരി
ഇടി ഇടിചക്കന്റെക്കൊര്
ഉപ്പേരി ഈ വറ്റൽ മുളകൊക്ക ഇട്ട്ങ്ങാണ്ട് കറിവേപ്പിലിം
ആഹ് നല്ല സുഖ ഇപ്പ അടുത്ത് ഇൻക്കയിന് പൂത്യായിട്ട് ഞാന് ഞങ്ങക്ക് ഇവിട ഞങ്ങ ക്കില്ല മരം പക്ഷെ നങ്ങളെ അപ്പർത്തപ്പു ഇപ്പർത്തൊക്ക നല്ല തൊടുകള നല്ല കണ്ടങ്ങള്ണ്ട് പക്ഷെ അവിടു ത്തകാക്ക ഇടാൻ പറയും അയാള് ഇങ്ങ്ട്ട് വര്ലില്ല അയാള് എപ്പളെങ്കിലും കുരുമുളകൊക്ക ആഹ് കുരുമുളകൊക്ക പറിക്കാൻ വരുംന്നല്ലാതെ ഈ ചക്കിം മാങ്ങിം കൊണ്ടോവാനൊന്നും വരൂല അത് ഞങ്ങളോട് ഇട്ക്കാ പറിയ് അങ്ങനെ ഒന്ന് ഇട്ടു ഉപ്പേരിവെക്കണംന്ന് വിചാരിച്ച് ഒന്ന് ഇട്ട് കൊണ്ടന്ന് ഇവിട അതേപോല വെച്ച് ആരും അയ്മതൊട്ട്
അയിന് ചക്കമെ തൊട്ട പിന്നെ ഈച്ച വരും
ഈച്ചം ഈച്ചന്റെതല്ല കയ്യില് അയിന്
കയ്യിലുണ്ട് പക്ഷെ ഞങ്ങളെ ഭാഗത്തൊക്കെ ഫുള്ളീച്ചേ ഒരു മധുര മധുരം കിട്ടിയാ മതി അവിടെ
ഇവിടെ ആയിട്ടില്ല ട്ടോ മഴ പെയ്യണം മയ പെയ്ത നല്ലോണണ്ടാവും
അയ്ശെരി കോട്ടരമ ഉണ്ട വിടെ ഓ അതിറ്റങ്ങളോട് കുടുങ്ങി ണ്ട്പ്പോ ഒരു മഴെയ്താ പിന്നെ അവരെ വിളഞ്ഞാട്ട ആഹ് ആഹ്
അപ്പൊ അതും അത് വിചാരിച്ച് ഞങ്ങക്ക് ഞങ്ങളെ അടുത്ത തന്നെ റബ്ബർ തോട്ടല്ലട്ടാ കുറച്ചങ്ങോട്ട് പോണം പക്ഷെ അവിടെ ചുറ്റുവട്ടത്തുണ്ട് റബ്ബർ തോട്ടം ഞങ്ങൾക്ക്വ്ടെ പ്ലാവ് തെങ്ങ് കവുങ്ങ് മാവ് അതൊക്കെ പ ഇന്നാ തന്നെ ഈ കോട്ടരുമ ആ എന്നാട്ടന്നെ ഈ കോട്ടരമ നല്ലോണം ഉണ്ട്
ഓ ഇണ്ട് ഇവര് ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമ്പോളോ പേടിക്കണ്ടേ
ആഹ്
ഈവ് ചവിട്ടിലും വായിലൊക്കെ പോവും
ആഹ് ഒരീസംഞാം വേ കയ്ഞ്ഞ കൊല്ലെയ്നു ഞാ പ്രസവിച്ചടന്നത് അന്ന്
ആഹ്
ഷ്ടം പോല ണ്ടെര്ന്നു. ന്നട്ട് നെറ്റിലാക്കി വെക്കലേയ്നു കുട്ടിന.
ആഹ് ആഹ് ഇവരിങ്ങട്ട് ഒര ടി അടിച്ചാൽ ചെലപ്പോ ചത്ത പോല കെടക്കും പിന്ന അവിട്ന്ന് നോക്കുമ്പ എടീ
പിൻ ആഹ് ഞാനൊക്ക ചൂല് കൊണ്ടെയ്കാണ്ട് ബേ ബൾബ് മെല ങ്ങനെ കൊണ്ടോയി അടിച്ച്‌ ച്ചുവാര്ല്ല ചൊമരുമ്മല് അത്രക്കും ണ്ടാവും പിരി
കിട്ലെ ബെറ്റക്ക പേടിച്ചിട്ട് എന്നാ ലു
ന്നാലു ഓല് വെരും ഈ കൂറച്ചോക്ക ഒരതിയാല് കൊറേ ക്കൊരൊ
അതാരൊക്ക്യോ പറഞ്ഞ്. കേട്ടിട്ട്ണ്ട് ട്ടോ പക്ഷേ അ കൂറ ചോക്കേ അയന് പറ്റ് വോ
കൂറച്ചൊക്ക പറ്റും ഞങ്ങളങ്ങന അ അക്കിട്ട് വേരലിൻ ല്ലാന്ന് പറയാം പറ്റൂല സാധനം വെരും പക്ഷേ ആഹ് ക്ക ചത്ത് താഴ വീഴും
ആഹ് ആഹ് ശരി ഞങ്ങൾത് തിപ്പന്റ വീട് ലാണെ ഗിൽസാണ അട്ക്കളെല് അപ്പ എന്ത് കാട്ടിട്ടും കാര്യല്ല എങ്ങനെലും വെരും
ആഹ് ആഹ് അതന്നെ അയ് എന്ത് കാട്ടിട്ടും കാര്യല്ല നമ്മളസീലങ്ങമ്മില് ള്ള ഹോള് ണ്ടല്ലോ അയ്ന്റ ഉള്ളിലൂടെ വെര്
ആഹ് ഇണ്ട്.
ഉം
പിന്നെ ചെലേപ്പ ഞാ വ്ഴ് റൂബിലൊക്കൊറ്റക്കടക്കാണെ ചെൽപ്പോ ഞാന് സീറോ ബൾബ്ണ്ട് താഴെ ങ്ങനെയ് റ്റ് ഒര് വാംലൈറ്റ് അപ്പ അത്ട്ട് കെടക്കു രാവ് ലാ വ്മ്പോത്തെന് അതക്കങ്ങട്ട് മേൽക്ക്ങ്ങനൊരൊന്ന് വീഴ്‌മ്പ്ളെ ക്കരം നോക്ക അപ്പഴ് അത് കടിക്കുവോ
ഉം ഹ്
ഏഹ് എൻക്കറിലട്ടോ പക്ഷെ വര് ഒരുമാതിരി സ്മെല്ലാണല്ലോ അത്ങ്ങട്ട്
സ്മെല്ലിനേ കാട്ടി ഇൻക്ക് പേടിയത് ചെവി പോവ്വ ആഹ് അങ്ങനക്കെ ആഹ്
ശരി
ഉം
അവടെങ്ങ്നെ മാ എന്ത് മാങ്ങയെ
ഇവ്ട സാധാ ഇവട ഞങ്ങ് ന്നായ് ഇത് രു മറ്റേ പാടം പോലെള്ള ഈ എരിയാണ് അപ്പൊ ഇവട പല മോഡലൂണ്ട്. അയ്പ്പ പേര് പറഞ്ഞെരാൻ എനിക്കറില നാടം മാങ്ങന്നൊക്ക ഇബല് പറേണ കാണാ
അയ് ശെരി
അതേപോല എന്താ പുളിയ് ഈ പാട ത്തൊക്ക ഇണ്ടാവുലെ ഒര് പുളിയൊള്ള സൈസ് മാങ്ങ നല്ല മധ് രുണ്ടാവും പുളിണ്ടാവും അങ്ങൻത്തൊക്ക അങ്ങനത്തെ പിന്ന അവൗ കോമാങ്ങാറെം അത്ന്നു അ ത് ഇബട കാണൻല്ല എന്റ നാട്ടില് ഇഷ്ടം പോലെണ്ട്
ഞായിം എനിക്കിഷ്ടപ്പെട്ടതൊന്ന് കോമങ്ങെ നല്ല രസവാ ഇത് ന്റ തോലെക തിന്നാന്
ആഹ് അത് രസാ
മാങ്ങന്റ ചക്കെടെ സീസണാണല്ലോ ഇപ്പൊ
ഇപ്പ ആഹ് കൊറേ കിട്ടും കൊറേ കിട്ട് ട്ടാണ്ട് മാങ്ങ ഞങ്ങക് ക്ക് ഇവിടെ മാങ്ങാ മരല്ല്യ ചക്കിം മാങ്ങിം ഇല്ല്യ ഞങ്ങളെ വീട്ടില് മരം ഇല്ല എന്നട്ട് അങ്ങള് പൈസ കൊടുത്ത് ത്ത് വാങ്ങി വെച്ചക്ണ് അതിലിപ്പൊ ഒരു ചക്ക ആ
ചെറിയ മരായിരിക്കൂലേ
ചെറിയ മരാ ഒരു ഇപ്പൊ ഒരു വീടിന്റെക്കെ ഒരു ഹൈറ്റില് പൊന്തിക്ക്ണ് പക്ഷെ ഇക്കൊല്ലം ആകെ കായ്ച്ചീന്ന് ഒറ്റ ഒറ്റൊന്നും പിടിച്ചാതെ ആകെ വീണു പോയി എനി അടുത്ത കൊല്ലത്ത്ക്കൊക്കെ ഉണ്ടാവുവായി
അയ് ശെരി ഇവിടെ ഇങ്ങനെ ഉപ്പാ സപ്പോർട്ടാ കുഴിച്ചിട്ടത്ന്നെ അതിന്റെ ഇടല്ലൊരു മാവ് തൈയിണ്ട് അപ്പൊ അയിനും വെള്ളം കിട്ടും എന്നിട്ട് ആ ഒരു കുഴിൽ തന്നെ ഇത് രണ്ടും ഒപ്പപ്പം നല്ലോണം മാങ്ങണ്ടായിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ റോട്ട്ക്ക്നല്ലോണം ഒരു വണ്ടിക്കൊക്കെ പോവാൻ ശല്യമായൊണ്ട് ഹ് കൊറച്ച് ഭാഗങ്ങന്ഡ് മുറിച്ചിട്ട് പക്ഷെ എന്നാലും ഉണ്ട് താഴേക്കല്ല ഒക്കെ മുകൾ ളാ
ഞങ്ങൾക്ക് ഇഞ്ഞിപ്പോ ഇവടെ ചക്കിം മാങ്ങിംയില്ലെങ്കിലും കിട്ടാനൊരു ബുദ്ധിമു ട്ടുംല്ല ട്ടാ
അടുത്ത വീട്ടിലൊക്കെ ഇണ്ടാവേരിക്കു ല്ലെആഹ് അയ് ശെരി ഫോണിലൊക്കെ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ തിന്നാൻതോന്നും ചക്ക ഇവടെ കൊറവാട്ടോ പക്ഷെ ഇവടെ മാങ്ങ നല്ലോണംണ്ട്
പ്പത്തിലെ ഇത് രണ്ടും നല്ലോണം കിട്ടി മൊതലായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ വല്ല്യരു ഇതില്ല കി ഉംഉം
ആ ആ തീർച്ചയായും ഒരു മിന് റ്റേ
ഉം